ഹലോ
ആ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ആ കേൾക്കാൻ പറ്റണ്ട്, ആ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റണ്ട്, ആ കേൾക്കണ്ട്. ആ മഴയെക്കെ ഇണ്ടോ ഇ ഏ
മഴയെക്കെ ഇണ്ടോ ഓയിച്ച. ഹലോ
ആ ഹലോ പറഞ്ഞു.
മഴയെക്കെ അയിലെണ്ടോ ഓയിച്ച മഴയുണ്ടോന്ന് ഓയിച്ച.
മഴ ഇല്ല മഴ ഇല്ല ഇപ്പ ഇങ്ങട് വെയില.
ആ ചായയൊക്കെ കുടിച്ച.
ചായ കുടിയൊക്കെ കൈഞ്ഞോ?
ചായ കുടിച്ചു കുടിച്ചു, ചപ്പാത്തി ഉണ്ടാക്കുവാ.
ചായ കുടി കൈഞ്ഞോ ചോയിക്ക.
ആ
ആഹ് പണികളൊക്കെ കൈഞ്ഞോ ഫുഡിൻ്റെ പണിയൊക്കെ കൈഞ്ഞോ?
ഫുഡിൻ്റെ പണി ഏകദേശം കൈഞ്ഞു.
ആഹ് ഇനി എന്താ ഇങ്ങക്ക് വർക്ക് ഇണ്ടോ?
വർക്കൊന്നും ഇല്ല വർക്കൊന്നും ഇല്ല വീട്ടിലെ കാര്യങ്ങളെ ഒള്ളു.
ആ അ ഞാനേ തൈക്കാനിണ്ട് ഇനിയ ത്തെയ് കൊർച്ച് തഴിക്കാൻ ഇണ്ടായിനി അപ്പ അയ് തൈ ച്ചു കൊണ്ട് ഇരിക്കെയെനി അയിൻ്റെ എടിലാണ് ഇങ്ങളെ ഇത് കണ്ടെത് അപ്പ ഇങ്ങനെ വിളിച്ചെതാണ്
ആഹ് അത് ശെരി ആഹ് ഞാനിപ്പം ഇങ്ങെനെ കാപ്പി ഉണ്ടാക്കുവായിരുന്നു പിള്ളാര് ഇന്ന് അവധിയല്ലേ പിള്ളേർക്ക് അതുകൊണ്ട് പതുക്കെ മതിയല്ലോ ഇന്ന് അല്ലെ നേരത്തെ പിള്ളാരെ കൊണ്ട് വിട്ട് ട്ട് വരുന്ന സമയമാവും ഇന്നിപ്പം താമസിച്ച് മതിയായോണ്ട് അത് ഒണ്ടാ - കൊണ്ടിരിക്കുവ ചക്കേ -
ആഹ് ആ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ
ഇന്നില്ല ഇന്നില്ല
ആ
ഉം അപ്പം കാപ്പി ഉണ്ടാക്കി അതുങ്ങൾക്കും കൊടുത്ത് ഇന്ന് ഇച്ചിരി തുണി അലക്കാനുണ്ട് ചില പരിപാടികളുണ്ട്-
ആഹ് ആഹ്
മഴയുണ്ടോ അവിടെ
മഴയില്ല ഞങ്ങളവിടെ മഴയൊന്നുവില്ല പിന്നെ ഞങ്ങളവിടെ ആ കുറച്ചപ്പുറത്തോരു പാ പാറണ്ട് അവിടെങ്ങനെ കാണാൻ നല്ല സുഖവാണ് അപ്പ പാറ കാണാന് ഇങ്ങനെ കേറിപ്പോയതാന്
ആ അത് ശരി
അടെക്കൂറയും ഒക്കെ വലിയ കോരയും ഇതൊക്കെ ഉണ്ട്
ആഹ് അത് ശരി ആഹ് ആ അപ്പം അവിടെ പോവോ മിക്കവാറും കാണാൻ
ഞങ്ങളെ എപ്പളെങ്കിലും ഇടക്കൊക്കെ പോവാല്ണ്ട് കോറി നല്ല കാറ്റൊക്കെയാണ് നല്ല
ആ അത് ശരി ആഹ് ആഹ്
പക്ഷെ കയറി ഇങ്ങനെ പോണം ഒരു കുന്ന് കേയറിങ്ങനെ പോണം
ആ പോണം ഉം ഉം
ആ
വിടെ ഇവിടെ അടുത്ത് വലിയൊരു തോടുണ്ട് വലിയ തോടെന്ന് പറഞ്ഞ ആളല്ല ചെറിയൊരു തോട അവിടെ ഒരു ഡാമ ചെറിയൊരു ഡാമ് ഒക്കെ ഒണ്ട് അവിടെ പിള്ളാര് ചിലപ്പം കുളിക്കാനും നീന്താനാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഡാമിന്റെ ഇത് ഷട്ടർ തുറന്നു വിട്ടിരിക്കുവാ മഴ ആയിരുന്നുകൊണ്ട് അതുകൊണ്ട് വെ വെള്ളവില്ല കുറവാ ഇ നിരന്നൊഴുകുന്ന വെള്ളവെ ഉള്ളൂ ഉം
ആഹ വെള്ളല്ലേല്ലേ
വെള്ളം കുറവാ
ആഏ
എത്ര
പിന്നെ ആഹ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ ഏ
നമ്മുടെ ഇവിടെ റബ്ബറാണ മൊത്തവേ അതുകൊണ്ട് വേറെൊന്നും അതിന്ടിൽുണ്ടാവത്തില്ല
എണ്ടാവുന്നില്ലല്ലേ
പിന്നെ റബ്ബറൊക്കെ വെട്ടി മാറ്റിയവര് കൈത കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചിലയിടത്തൊക്കെ അത് അങ്ങനെ അങ്ങനെയുള്ള കൃഷികളാണ് നമ്മുടെ ഇവിടെ
ആഹ ആഹ പിന്നെ ഈ മാങ്ങയൊക്കെ
ആഹ മാങ്ങയുടെ സീ മാങ്ങയുടെ സീസൺ കഴഞ്ഞു മാങ്ങയ ഉണ്ടായി നമ്മുടെ ഇവിടെ ഇല്ലായാലും അടുതൊക്കെ ഉള്ള ഉം മാവേലൊക്കെ ഉണ്ടായിരുന്നു ചക്ക അവിടെ എവിടെ
ആഹ് ആഹ ഇങ്ങെ വക്കാനല്ലേ
ചക്ക
വെക്കലില്ലേ വയ്ക്കാം
ചക്ക മിക്കവാറും പറിച്ച് ഞങ്ൾ പുഴുങ്‌രുണ്ട്
ആഹ ആഹ് പിന്നെ അതുകൊണ്ട് വേറെ എന്തേലും ഉണ്ടാക്കിണ്ട പൊരിക്കലോ അങ്ങനെ
ആഹ ചെലപ്പം ചെറുപ്പം ചക്ക ഉപ്പേരി പോലെ ഉണ്ടാക്കും പിന്നെ ചക്കപ്പഴം വെച്ച് കുമ്പിളപ്പം ഉണ്ടാക്കും
ആഹ ആഹ അങ്ങനെ പറണേക്കാം ചക്കപ്പും പറണേക്കാം ഞങ്ങളത് ഇണ്ടാക്കിട്ടില്ല അതന്ത താാക്കതായിന ിക്കറതാ
ആഹ ചക്കപ്പഴം കൂടെയാണെ കൂഴയില്ലേ വലിരു വിളം വന്നിരിക്കുന്നേ അതാണെങ്കി നല്ലപോലെ മി ീരിട്ടൊ ഒന്ന് ഇങ്ങെ കറക്കിയിട്ട് അതിനകത്തോട്ട് തേങ്ങയുംും ശർക്കരയും ഗോതമ്പൊടിയോ അല്ലെങ്ക റെവയോ അല്ലെങ്കിൽ അരീ പൊടി മൂന്നിലേഏതല വിടാം എട്ട് തേങ്ങായ നല്ല പോലെ ഇട്ട് ജീരകവും ച കുലായി നല്ല പോോലെ കുഴച്ചിട്ട് ഈ കുമ്പളല എന്ന് പറഞ്ഞൊരു ഇലയില്ലേ അതല്ല വട്ട ഇലയാണേലും മതി അതിനകത്ത് അടുപ്പേരോട്ട് ആവിിക്കക്ക് വെച്ച് പുഴുങ്ങിയൽ മതി ഉ നല്ല
നല്ലതാണല്ലേ
കുഴപ്പമില്ല
ചായക്കൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആവുംും
ആഹ് അ കഴിക്കുന്നവർക്ക് ഇപ്പം മണേരും കഴിക്കാം ചായ ക കഴിക്കാം മ്മ് അങ്ങനെ കൊഴപ്പില്ല
ആ
ഉം ഇനിന്നെ രാവിലത്തെ ഭക്ഷണം എന്നന്ന ആായിരുന്നു
ആഹ രയിരത്തെ ഭക്ഷണൊക്കെ കഴിച്ചു
കഴിച്ചു ആഹ് ആഹ് അത് ശെരി ആ ഉച്ചക്കത്തെല്ലാം ആയായിരിക്കും അതോ തയ്യലും കൊണ്ടിരിക്കുവവാണോ
ആഹ് ഞാന് കൊറച്ച നേേരം ഇപ്പട്ട തയ്യല് മേ ഇരികാണ് സക്ക് കറിയാവാണ്ട് ണ്ട്
ആഹ അത് ശരി ആഹ ആഹ
ആഹ
എല്ലാരൊക്ക ഇല്ലേ
ഇല്ലല്ല
ആല് ശരി ഉ
ആഹ
ഉം
പിന്നെന്താങ്ങ ഫുഡ് ആഹ് വീട്ടിലെ എല്ലാരും ഉണ്ട്
ആഹ ആഹ
പിന്നെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയലുണ്ടോ
സ്പെഷ്യൽ ഫു ഇല്ലല്ല ഇവിടെ ഞങ്ങള് നോൺവെജ് ് ആയൊണ്ട് അല്ല നോൺവെജ് അല്ല വെജിറ്റേറിയൻ ആയത്ൊണ്ട് ഞങ്ങൾക്ക്വിടെ നോൺ വെജ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ ഏ മോരുകറി ആ ഉർ മോർ കറി സാമ്പാർ അവിയല് പുളിശ്ശേരി എ ല മോർ കറി പിന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയ പിള്ളരും സോയാബീൻ ഉ
ആഹ് പിന്നെപ്പ പുറത്തൊക്കെ പോവല്ലേ
യ്യാ
പൊറത്തൊക്കെ പോവല്ലേ
എടക്ക് അവധി സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി പിന്നെ പിള്ളാരേം കൊണ്ട് ന്നാ ഇപ്പൊ ഈ സ്കൂളുള്ള സമയല്ലേ അതുകൊണ്ടെങ്ങും പോവാറില്ല ഉം പിന്നെ ഉം ആഴ്ചേലൊന്ന് വീട്ടി പോവും എന്റെ വീട്ടിൽ പോവും
ആ
അവിടെ എന്റെ അമ്മ തന്നെയൊള്ളു അപ്പൊ അവിടെ പോവും അവിടെ പോയൊരൂസം നിക്കും പിറ്റൂസം വരും അങ്ങനെ
ആ ആ ഓര് മക്കളൊക്കെ നല്ലവണം പഠിക്ക്ണ കുട്ട്യാളാ പഠിക്കോ ലോ
ഉം അത്യാവശ്യം കൊറച്ചൊക്കെ പഠിക്കുന്നുണ്ട്
മക്കളെ ക്കെ നല്ലോം പഠിക്ക്ണ കുട്ടികളാണോയ്ക്ക
മക്കളൊക്കെ കൊഴപ്പയില്ല കൊറച്ചൊക്കെ പഠിക്കുന്നുണ്ട് മടിയുണ്ട്
മടിയണ്ലെ
ക്ക് മടിയാ ഒരാള് പഠിച്ചോളും
ആ
ആ
ഉം ഇന്നിപ്പ നല്ല വെയിലുണ്ട് ഇച്ചിരി തുണിയൊക്കെ അലക്കിയിടണം
ആ ന്ന് നല്ല വെയില്ണ്ട് തുണിയൊക്കെ അലക്കിടണം
അലക്കി ഇടണം ഉം അതെ അതെ അലക്കി ഒണക്കി ഉണങ്ങിയതെല്ലാം പെറുക്കിക്കാെണ്ട് വെക്കണം അതിന്റെക്കെ
ആ ഇ പ്പ രണ്ടീസം മുന്നേക്കെ നല്ലെ മഴേയ്ര്ന്നു ഇന്നാലീണ്ടേയ്നു രാവിലൊക്കെ ഉച്ചക്ക് നല്ല മഴ ആ
അലക്കിയത് ഇവിടെ മേളി കാെറച്ച് റൂഫ് ട്ടടോണ്ട് അവിടാേട്ട ഇട്ടാേ ഇരിക്ക അതില്ല ഒണങ്ങിക്കോളും അവിടെ കെടന്ന് ഒണങ്ങി കഴിയുമ്പം പെറുക്കി കൊണ്ട് വെക്കണം ഉം മിഷ് ഇല്ലല്ല മിഷീൻലല്ല ഞാൻ നിങ്ങള് മേഷീൻലല്ല അല ഞങ്ങള് അല്ലാതെ അലക്കുവാ ഒത്തിരി തുണികളൊന്നുല്ല അതുകൊണ്ട് ഞങ്ങടെവിടെ മി
മഴത്തൊക്കെ ഉണക്കാൻ മെഷീൻ ഉണ്ടാവ ചോദിക്കാം ആഹ ആഹ പിന്നെ വീട്ടിൽ ഇങ്ങൾ സ്വന്തമായിട്ട് തെന്നെയാണോ താമസം
അമ്മയുണ്ട് അമ്മ മ് പണിയാക്കാ കഴിഞ്ഞാ ബാക്കി
ഇല്ല പണി കഴിഞ്ഞിട്ടില്ല ഇനീ ഉച്ചക്കൊക്കെ അടിചേരി തുടക്കാനും ഉമ് കറിയാവാനോക്കെ ക്കെഉണ്ട്
ഉണ്ടണ്ട് എനിക്കും ഉണ്ട് തൂക്കണം കറി വെക്കണം ചില പരിപാടികളുണ്ട്
ആഹ് ങ്ങൾക്ക് വേറെന്ത വർക്ക് ഒന്നും ചെയ്യിണിഇല്ലല്ലോ നിങ്ങൾ ഓൺലൈനാആയിട്ട് എന്തെങ്കും വർക്ക് ചെയ്യന്നുണ്ടോ
വൈഫ് പിള്ളേരെ വിടുക വീട്ടിലെ കാര്യങ്ങള് നോക്കുക അത്രേ ഉള്ളു
ആഹ
ഉണ്ടോ എന്ന തയ്യലുണ്ടല്ലോ അല്ലേ തയ്ച്ച കൊടുക്കുന്നുണ്ടോ വെളിയിൽ ആൾക്കാർക്ക അതോ
അല്ലഞൻ ഞാൻ പുറത്തന്നും കൊടുക്കലില്ല ഞാൻ വീട്ട വീട്ടാവിഷ്യത്തിന്
ആ അത് ശരി ആ ആഹ ആ് എന്നാലും അവന ഇപ്പ ഭയങ്കര തയ്യൽക്കൂലിയല്ലേ അതുകൊണ്ട് അവനവന്റെ ആവശ്യത്തി തയിച്ചെടുക്കാവല്ലോ ആഹ
കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയോ നിങ്ങൾക്ക് ആഹ ചുരിദാർ ടോപ്പുകളൊക്കെ തയ്ക്കും ആഹ
ഉം എന്നാചോദിച്ചേ കേക്ക് ഉണ്ടാക്കാൻ അറിയാവോന്നോ ഇല്ല ഞാൻ അങ്ങനെ കേക്ക കേക്കൊന്നും ഉണ്ടാക്കാനറിയില്ല
ആഹ
മ്
ചേലോലൊക്കെ ഉണ്ടാക്കി വിൽക്കലുണ്ട് വീട്ട വീട്ട്ന്ന് തന്നെ അതോണ്ട് ചോദിക്കാട്ടോ കേക്ക്ഒക്കെ നല്ല വരുമാനംആണേനും
ആ അതെ ആഹ്
ആ പിന്നെ ഉമ് ബേസ്റ്റിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ അറിങ്ങക്ക്
ഏതാ
വേസ്റ്റ്തിന്റെ ഓൺലൈൻ കമ്പനീന്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ അറിയ്ക്ക് ഏ ഞങ്ങളവിടെന്ന് വ് ഏഹ് ഞങ്ങളെന്നാണ് പിന്നെ തി ഒരാള് വന്ന് ക്ലാസെട്ത്തീന്യേ നല്ല സ ഞങ്ങളാണ് പിന്നെ മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല നല്ല സാനങ്ങളാണ് ഒക്കെ പർഞ്ഞു.
ഓക്കെ ആഹ് ആഹ്
ആഹ് പിന്നെ അയില് കൊറെ സാനങ്ങള്ണ്ട്. സോപ്പ് ഞമ്മളെ ബാത്റൂം കഴിക് ണത് പാത്രം കഴിക്ണത്. പിന്നെ ഞമ്മക്ക് മാല്ല മര്ന്നേള് ഊരെ വേദനക്കില്ലെ മര്ന്ന് വേദനക്കില്ല മര്ന്ന് അങ്ങൻത്തൊക്കെണ്ട്. നല്ല വെലേണാനും പെരും വെലേനി. അയില് കൂടി കഴിഞ്ഞാ പിന്നെ ഞമ്മക്ക് അയില താഴെ ആളണ്ടാക് ക്കാണെങ്കിലും ഞമക്ക് പൈസ കേറും ചെയ്യും ഞാ ഞമ്മളയ്ന് സാന് സാധനം വാങ്ങും വാണം
അത് ശരി ആഹ് ആഹ് ഞങ്ങക്ക് ആർ സി എംല്ലേ ആ സിയമെന്ന് കേട്ടിട്ടുണ്ടോ? ആർ സി എം
ആഹ് ആഹ്
അതിന്റെ സാധനത്തിന്റെ ഇതുണ്ടെ അത് നമ്മള് സാധനം എടുത്ത് വേണങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ നമ്മുക്ക് തന്നെ സാധനം മേടിക്കാം അതിന് ഒത്തിരി നമ്മുക്ക് ഏ ഇതുണ്ട്
ആഹ് ആഹ് അതേപോലെ തന്നെ ഇനിപ്പതും ഞമ്മള് വാ ഞമ്മക്ക് വാണെങ്കി വാങ്ങാ വാങ്ങ വാങ്ങീട്ട് വിൽക്കണങ്കിൽ വിൽ ക്ക ഞമ്മക്കയ്ന്ന് ക്ഷെ ആരും വാങ്ങാനൊന്നും
ഒരു സാധനം മേഴിക്കുമ്പം പത്തും പതിനഞ്ചും രൂപ കൊറവുണ്ട് നമ്മള് മേടിച്ചാല്
ആഹ്
നമ്മള് വേറെ ഒരാക്ക് കൊടുക്കുമ്പം ആ പാക്കറ്റിഗ് വെല കൊടുക്കുവാണെങ്കി ആ പൈസയും നമുക്ക്
ആഹ് പിഴ കിട്ടും അയ്ന് അയ്ന്റെ സാധനത്തിന് തന്നെ ഭയങ്കര വെലയാണെയ് നമ്മൾ ആരും വാങ്ങാനും വല്ലാതെ ഇത് ഇണ്ടാവില്ലേ നമ്മള് ഏതാണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് എടു പ്പിക്കണം
ആ ആ അത് ശരി
ഞാ ഞമ്മളെ താഴെയായിട്ട് ആളുങ്ങളെ ഒന്ന് വന്നാ മതി എന്നാലല്ലേ നമ്മുക്ക് നല്ല വരുമാനം ഉണ്ടാവു
അതെ അ അ
ആ ഇല്ല ഞങ്ങളവിടെ രണ്ടു പേര് കൂടി ങ്ങനെ ചെയ്യാന് ഞാൻ അയ്ല് കൂടിയിട്ടൊന്നുല്ല
ഇല്ല ആ
ഓൽക്ക് നല്ല വരുമാനം ഒക്കെണ്ട് കൊഴപ്പെല്ലാതെ പോണ്ട് വരുമാനം കിട്ടണോക്കെണ്ട്
ഉണ്ട് ഇണ്ട്
മ്
ആ